ഹലോ
ആ
ആ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ
നല്ല വിശേഷം
ആ എന്തു ചെയ്യാരുന്നു പരിപാടി ചോറൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാണ് ആ അവിടെ ചായകുടിയൊക്കെ കഴിഞ്ഞോ
ഇല്ലല്ല ചോറിന് ചോറ് കഴിച്ച ക്ഷീണം ഇതുവരെ മാറിട്ടില്ല
ആ ആ ആ പിന്നെ വേറെ ക്കെണ്ട് എന്താ എങ്ങനെ കാലാവസ്ഥയൊക്കെങ്ങനെ മഴയി
ആ മഴ ഇതുവരെ നേരം വെളുത്തിട്ടൊക്കെ നല്ല വെയിലാണ് അതുകൊണ്ടിന്ന് കൊറേ പിന്നെ പൊതപ്പുകളൊക്കെ പാഴത്തിട്ടെ കൊറെ ഇസായിട്ട് അലക്കീട്ടിണ്ടാരുന്നില്ല
ആ ഇന്ന് നല്ല വെയിലിണ്ടാർന്നല്ലേ
ആ നല്ല വെയിലാ ഇവിടുക്കെ അപ്പൊ അത് അരി ഒണക്കണം വിചാരി ഇതു വരെ ടൈം കിട്ടിയില്ല അപ്പൊ ബെഡ്ഷീറ്റുകളും പൊതപ്പുകളുവൊക്കെ പാടത്തിട്ടു കഴിഞ്ഞു
ഓ ഇവിടെ ഞാൻ അതൊന്നും പിന്നെ പക്ഷെ വെയിലുണ്ടാരുന്നു പക്ഷെ എന്തു ചെയ്യാനാ കൊ ണ്ട് തുണിയങ്ങോട്ടിടും ഒരു ഒരിച്ചിരി കഴിയുമ്പോഴത്തേക്ക് ദാ മഴ ചാറ്റല് വലിയ രീതിയിൽ പെയ്യില്ല ഓടി പോയി വീണ്ടും എടുക്കും വീണ്ടും തിരിച്ചൊണ്ടിടും അങ്ങനെ അങ്ങോട്ടോട്ടോം ഇങ്ങോട്ടോട്ടോം ആരുന്നു
ആ ഇവിടെ പിന്നെ ഇതുവരെ പെയ്തിട്ടില്ല രാവിലെ മുതല് ഇപ്പൊളാണ് മഴക്കാലം മൂടി വരുന്നത്
പിന്നെ എന്തുചെയ്യും അങ്ങ് മടിയാവും എപ്പഴും എപ്പഴും അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്ക് അപ്പൊ പിന്നെം പിന്നെ കൊണ്ട് ഞാനങ്ങ് വീടിന്റെ മണ്ടേ കൊണ്ടങ്ങ് ഇട്ട് തുണികള് എനിക്ക് എപ്പഴും എപ്പഴും വയ്യാ പറഞ്ഞിട്ട് കുട്ടികളുടെ തുണികൾ ഒണങ്ങാനും ബെഡ് ഷീ ഷീറ്റൊണങ്ങാനൊക്കെയാ ഏറ്റോം വലിയ പാട് ഓ മിഷ് മിഷിനില്ലാതാക കല്ലുമ്മേ തന്നെയാണോ ഇപ്പം അലക്കുന്നേ മിഷിനില്ല കല്ലുമ്മേലാണ് അലക്കി ഞാൻ മേളില് നമ്മള് ഇതടിച്ചിട്ടുള്ളതൊണ്ടേ ഷീറ്റിട്ടിട്ടുള്ളതൊണ്ടേ കൊണ്ട് കൊണ്ട് അപ്പൊ ഇതവിടെ കെടന്ന് ഒണങ്ങിക്കോളും പക്ഷെങ്കിലും താണ് ന്ന് ഒന്ന് വെയില് കൊണ്ട് ഒണങ്ങുമ്പഴേ ഒള്ളൂ ഒര് നമ്മുക്കൊരു തൃപ് തി എല്ലാരും തൊട ആ ആ അതായി പിന്നെ ആ ഒരു പണിം നടക്കൂലന്ന് അടുക്കള അടുക്കളേലെ പണിം നടക്കൂല്ല ആ ന്നും നമുക്ക് ഒരു സമാധാനത്തിന് നിക്കൂല ഒരു തുള്ളി വെള്ളം തുണീൽ വീണാ പിന്നെ അതൊരു വെഷമാ എന്തോ ഒരു ആദി പോലെയാ ഞാനിങ്ങനെ കൈയിലിട്ടാ തുണി ഒണങ്ങി കിട്ടണം തിരിച്ചു കൈ കിടണം അല്ല വെപ്പാണോ എന്തോ പോലൊക്കെയാ അത് ഇപ്പം ഇപ്പണ്ട
എല്ലാ ജോലികളും അങ്ങനെയാണു ഒപ്പം അതിന്റേതായിട്ടൊളള ആ ഒരു ഇറ പോലെ നടന്നിട്ടില്ലെങ്കിൽേ ഭയങ്കര ടെൻഷൻ
ട ഇ റ ഡാൻസ്ക്കുന്ന ഞ സിനി ആയില്ലേ ഞാൻ ഇന്തായില്ലേ ആദ്യം കിട്ട സാർന്നാ പ്രശ്നം മഴായി അല്ലെങ്കും ഒരു പ്രശ്നയില്ല പി എല്ലാവരും ഒക്കെ എ നൈയില എല്ലാരൊക്കും
ആര മക്കളാ
മക്കളക്ക എന്ത് ചെയ്യണ്‌
മക്കള് രണ്ടാള് സ്കൂള ഇണ്ടന്ന്
ആ സ്കൂ ആ ആ സ്കൂളിലക്ക് പോയിട്ട് വന്നിട്ടില്ല സമയ ആയില്ല
ഇ നാല മുക്കാല ഇവിടെ വരണെങ്കി നാല് മുപ്പത്തഞ്ചൊക്കെ ആവും
ആന്നല്ലേ ഇങ്ങനെ വരുന്ന ബസിന് അല്ലെ ഓട്ടക്ക മമ്മള് ചെറിയതാണ് നാലാം ക്ലാസ്സിലായണ്ട് അവക്ക ഇല്ലായിരുന്നു സ്കൂൾ ഉണ്ടായില്ല അഞ്ചാം ക്ലാസ് കുട്ടികൾക്ക തല്ലേ ഉണ്ടായുള്ളൂ ക്ലാസ്
ആഹ ആതന്താ
ആ അത ഈ കൊച്ച കുട്ടികൾക്ക ഉണ്ടല്ലോ ഒന്ന് മുതല് നാല് വരള്ള കുട്ടികൾക്ക് സ്കൂ അവധി എന്ത പ്രഖ്യാപിച്ചിട്ടുണ്ട് ശനി ഞായർ അവധിയാണ് അവർക്ക് ഒരു കാരണവശാ ശനാഴ്ച ക്ലാസ് വെക്കരുതെന്നാണ് നിയമം
അപ്പൊ വെള്ളിയാഴ്ച ഉണ്ടാവോ
അവല്ലായിരുന്നോ ഇങ്ങനെ പുതുവതില്ലായിരുന്നോ? അവർക്കില്ല അവർക്കിപ്പ എന്ത് ആ അത് പകരാ എന്നിട്ടാണ് പക്ഷെ ഈ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് എന്തായാലും ഇല്ല പകര അവർക്ക് തോന്നിയൊന്നും ഇല്ലല്ലോ പഠിക്കാന് ഈ വലിയ കുട്ടികൾ ഇല്ലേ അവർക്ക് ഓരോ ദിവസം അവധിയാകുമ്പോ എന്തോരം ക്ലാസ്സുകളാ പോണത് അതുകൊണ്ടായിരിക്കാം അവർക്ക് ഈ ശനിയാഴ്ച ദിവസങ്ങളല്ലേ ക്ലാസ് വെച്ചേക്കണത്.
ഉം എത്ര കുട്ടികളാ
എനിക്ക് രണ്ടു പേരാണ് മൂന്ന് ഒണ്ട് ഏഴാം ക്ലാസ്സില് മൂള് നാലാം ക്ലാസ്സില് മോനക്ക് എണ്ടട്ടോ മോന് ഇവിടെല്ല മോനെ ഒരു ഹോസ്റ്റൽ നിർത്തിക്കാണ് അപ്പൊ ആ ഹോസ്റ്റല ആണ് മോനെ ഏഴാം ക്ലാ ആ ആഴാം ക്ലാസ്സിലെ മോനാണ്ട് അത് ഞങ്ങളടെ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു പഠനത്തിന് നിർത്തിയക്കാണ്.
ആഹ
അപ്പ മോന സ്കൂളുണ്ട് മൂൻ പോയിട്ടുണ്ടാവും ഞങ്ങൾക്ക് കാഴച്ചുണ്ട് അവനെ വിളിക്കാൻ പറ്റുള്ളൂ
ആഹ അങ്ങനെയാണ്ല്ലത്
ഞാനാെ വിളിക്കാം അപ്പഴ അറിയാം
ആ എന്നിട്ട് പിന്നെ കാണാ
പ്പ മാസത്തി മൂന്ന്സം അവധിയുണ്ട് രണ്ടാം ശനി ഉള്ള ദിവസം ഉണ്ടല്ലോ അതിൽ വ്യാഴാഴ്ച അവധി ആരിക്കും വ്യാഴം പോയി കൂട്ടിക്കൊണ്ട വന്നാ വ്യാഴം വെള്ളി ശനി ഞായർ നാല് ദിവസം നിൽക്കാം
ആഹ് മാസ ഒരു മാസത്തിലൊരു പ്രാവശ്യല്ലേ
ഒരു പ്രവശത്തി ഒരു ത് മാസത്തി നാല് ദിവസം വീട്ട് നിക്കാം ഒരു മാസം ഓരോ മാസം സം നാല് ദിവസം വീട്ടില് നിക്കാം അമ്മടെ എന്താണ് ലാന്ന് പർഞ്ഞാ ഓണത്തിന് ക്രിസ്മസ് അങ്ങനെയുള്ള ആ ഇതെല്ലൊക്കെ ലീവ്ണ്ട് അവസാൻത്തെ
എത്രാം വയസ്സില് കൊണ്ടാക്ക്യതാ?
അവനെ കഴിഞ്ഞ വർഷം ആറാം ക്ലാസ്സിലെക്കാക്കിയതാണ് രണ്ട് വർഷം ഇനി മൂന്ന് രണ്ടു വർഷം കൂടെ നിന്നാ മതി പഠനം കഴിയും അപ്പഴും വരാം പിന്നെ ഇവട്ന്ന് ഏഹ് പൊള് മറ്റേ ബാക്കിയുള്ള പഠനം ഇവടെ നിന്ന് തന്നെ നിർവായി ആ രീതിലാ
അത് പഠിപ്പിച്ച അത് ആ പള്ളീല അച്ഛനോ
അതല്ല അഛനല്ല അങ്ങനെയല്ല മതം പറയാൻ ഇതല്ലല്ലോ അത് അവന് ഞങ്ങടേതായ രീതില് ഇതാ ഖുർആനൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ആഹ് പിന്നെ വേറെ എന്താണ് ഇപ്പ ചായക്കെന്താ കടി ഇണ്ടോ വല്ല എന്തെങ്കിലും അതെ
ചായക്ക് കടി ഇന്ന്പ്പൊ ഒണ്ടാക്കാനവിടെ എന്തേലുമൊക്കെ ഉണ്ടാക്കാനൊക്കെ ഇണ്ടാക്കുവേം ചെയ്യാം. വ വെയ്യ വൈകുന്നേരം ആവുമ്പോ പ്രാന്ത് വരും ഒക്കെ അങ്ങട് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് അങ്ങട് റസ്റ്റ് എടുക്കുമ്പോ പിന്നേം അങ്ങട് തന്ന പോണ്ടേന്ന് ആലോചിക്കുമ്പളേ
സത്യമാണ്. ഒരു ജോലി കഴിഞ്ഞ് എവിടെങ്കിലും ഇത്തി ഇരിക്കുമ്പോ തോന്നും അടുത്ത ചായ
അടുത്ത അതന്ന പറഞ്ഞത് ഒക്കടെ കഴിഞ്ഞിട്ട് ഞാപ്പ ഞാൻ പറഞ്ഞില്ലേ കൊറേ തിരുമ്പാനുണ്ടായിരുന്നു അപ്പ അതൊക്കെ തിരുമ്പി ഒണക്കി എന്നിട്ട് മടക്കി വെച്ചിട്ടില്ല അങ്ങനെ മാറാപ്പ അവിടെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട കൂടി ഇല്ല ഇനീപ്പോ, ഇനീപ്പോ അടുത്ത ഇവരെ മക്കളും സ് വന്നാ ഇനി ഓർക്കുള്ള ചായയും കടിയും രാവിലത്തെ കടി ചോറോ അങ്ങനെ എന്തേലും കൊടുക്കൽ
ആഹ് ഞാനും അത് തന്നാ ചോറ് എന്തായാലും കൊടുക്കും. ചോറോ അല്ലെങ്കിൽ രാവിലത്തെ ചായ ഇട്ടാൽ അപ്പഴ് കൊടുക്കില്ല. അഞ്ചാര ആറു മണിയൊക്കെ ആവുമ്പളെ
ആഹ് ചായ വ നിർബന്ധം പറയാണെങ്കിൽ ഇട്ട് കൊടുക്കും ചായ അധികം ഞാൻ വൈകുന്നേരം
ആഹ് ആഹ് അങ്ങനെ ചെയ്യുന്നേ അല്ലേ ആഹ് പിന്നെ വേറെ വേ അ ഞാനും ചായയ്ക്ക് കടി ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ബേക്കറി വാങ്ങി വെച്ചിട്ടുണ്ട് അതൊക്കെ എന്തെങ്കിലു തെക്കെ കൊടുക്കുള്ളൂ അല്ലാണ്ട് ഒന്നുങ്ങനെ ഇണ്ടാക്കി കൊടുക്കലങ്ങനെയില്ല ആഹ് പിന്നെ
ഞമ്മള് കൂടുതൽ കഴിക്കും കുട്ടികള് അത്ര കഴിക്കൂല്ലേ പിന്നെ ആഹ് എണ്ണത് നമ്മൾത് കളയണ്ട ച്ചിട്ട് നമ്മള് എന്താട്ടും വേണെങ്കിലും വണ്ടെിങ്കിലും കഴി ക്കും പിന്നെ ആഹ് എണ്ണക്കെ നമ്മ ശരീരത്തിക്കല്ലെ ചെല്ല്ണത്
ആഹ് അങ്ങനെ ചെയ്യല്ലേ
അത് വിചാരിച്ചിട്ട് ഞാന് അധിക ഇണ്ടാവെല്ല എപ്പ്ളേല് കണ്ണക്കടി ഇണ്ടാക്കും എപ്പളേല് ഇതേപോലെ വാങ്ങും
ആഹ് പിന്നെ വേറെന്തണ് വിശേഷം ഞാൻ എടുത്ത് തരാം ഞാ എടുത്ത് ത ഒന്ന് ആഹ് പിന്നെ വേറെ എന്താണ് പിന്നന്താ
ആര വീട്ടിലാരൊക്കെ
വീട്ടില് ഉമ്മായും പയുണ്ട് മോനും ഇക്ക ഇപ്പ നാട്ടിലുണ്ട് അങ്ങനെ മോന് അവിടെന്ന് പഠിക്കുന്ന്
ആഹ അങ്ങനെയുണ്ട് ഇപ്പക്കെ നാടിലുണ്ട് അങ്ങനെയൊക്കെ കാര്യങ്ങ ആ ചോറ് കഴഴിഞ്ഞഞ് ചോറ്ന്താ കറിയണ്ടോ കൂട്ട എന്തായിന്ന് ഹലോ കേക്കില്ലേ എന്താ ആ ആഹ മീനൊക്കെ കിട്ടിയോ മീന
ആഹ
കറി എന്താണ് ചോറിന കറിയൊക്കെ എന്തായിന്ന്
ആഹ എനിക്കോ ഇന്ന് ചോറിന്െ വര അെ ചോറുണ വണ്ട കഴച്ചിട്ട് വെച്ചത് അന്നലെ കുറച്ച് മന്തി വെച്ചിരുന്നു അപ്പൊ അതിന്റെ ബാക്കി തന്നെ ഇണ്ടായിരുന്നു അപ്പൊ ഉ അത് ഉണ്ടാക്കിുന്നാലും ചെ അപോലെ ഹസ്ബന്ഡറ് ഉച്ചക്ക് വരുമ്പോൾ ചിലപ്പോ ചോറ് ചോ അപ്പൊത് ലേസം ചോറ് വെച്ചു തന്ത പണന്ന്
ആഹ മത്തി വാങ്ങിച്ചു അത് കറി വെച്ചു
മ മത്തി മ ൽ ഉണ്ടായിരുന്നു അത് ഒന്ന് വാങ്ങിയന്നല്ല മൂന്ന ദിവസം മുന്നേ വാങ്ങിയരുന്നു ഫ്രിഡ്ജണ്ടൂ ഒമ്പതും പത്തൊക്കെ ഇന്നലെ പിന്നെയണൊക്കെ ഉ ആഹ എന്ത് മണി ഉറവ് കൂടുതൽ അല്ല എന്നാല പിന്നെ ഒരു മന്തിൽ ഒതുക്കിയല്ലാം ടെ നിന്നെ അതേപോലെ പത്തിരി ഇണ്ടാക്കേ
ആ അതന്നെ അല്ലെ ഇന്നല രാവിലെ ചിിക്കരം ഉറങ്ങാരുന്നു അതേൊണ്ട്ു കുറവന്ന് പറഞ്ഞല്ലേ അ ഇവിടെ എല്ലാവർക്കും ഉണ്ടാർന്ന് തോുമ്പോ അതുകൊണ്ട് എന്ത് ചെയ്യ നേരി കിടന്ന് കുറച്ച നേര കിടന്ന ഇറങ്ങി ഒരു പത്ത് മണിയൊക്ക്പ കിടന്ന്ുറങ്ങി ഉറങ്ങിട്ടക്ക പിന്നെ എണീട്ട ഒരു ജോലിയൊക്കെ തുടങ്ങി പിന്നെതുന്നെ വൈകുന്നേരം മാ എന്തെങ്കിലും പാപ്പി ഉണ്ടാകോ എന്തെങ്കിലും രാവില എന്തെങ്കിലുംോ എന്ത ഇന്നലെ ഇന്ത ഉണ്ടാക്കി ചപ്പാത്തി ിലെ ചപ്പതി കരിമ്പെ ചോറൊക്കെ ഇണ്ട ഉണ്ടായിന്ന് കഞ്ഞി ഉച്ച വെച്ചായിരുന്നു അങ്ങനൊക്കെ തന്നെ അങ്ങ് പോയിച്ചന്തല കിടന്ന് ഉറങ്ങി അത്തന്നെള്ളൂ തിന്നത്തേറത് ഉം എന്താ
ഉച്ചക്കക്ഷെ റസ്റ്റ് എടുത്തൂല്ലേ
ആ ഇ ഈ ഇഈചിക്കുന്ന ഉറപ്പല്ലോ ഞാൻ ഇന്നലെ രാവിലെ നമ്മള് അത്തഴം കഴിച്ചിട്ടെ എ പിന്നെ എല്ലാവർക്കും നോമ്പണ എല്ലാവർക്കും ഫുഡ ഒന്ന് രാവിലെ വേണ്ടല്ലോ നോമ്പല്ല ആരണോ അതുകൊണ്ട് ഘടന കുറയും എന്ന് പറഞ്ഞതാ ഉച്ചക്ക് അങ്ങനെ റെസ്റ്റ് എടുക്കലൊന്നുംല്ല എല്ലാം കഴിയുമ്പോൾ തന്നെ മണി മൂന്നരആകും ഒെ ആ കുളടിച്ച് നിസ്കരിച്ച് ചോറൊക്കെ കഴിച്ച് വല്ലാവരും കൊടുത്തതിന്റെ പാത്രം കഴുകി നമ്മളൊന്ന ഇരിക്ക മണി മൂന്നര പിന്നെ ഇവിടെ കട
അതന്നെരാ എന്താ അമ്മായി്മീ അമ്മൂസക്കൊക്കെണ്ടോ ത്തില് നിങ്ങളത്തക്കന്നെ ഉള്ള ഫാമിലി
ആഹ ഞങ്ങളതേല്ലേ അവര് ഞങ്ങളടെ കൂടെ ഉണ്ട് പിെ ന ആ വേറെ എന്റെ രണ്ടും പെമക്കളാണ് അവര് രണ്ടടുത്തായിട്ട് താമസിക്കുന്നത്
ആഹ
ഞങ്ങളെ ഉള്ളു ഞങ്ങള ഇവിടെ കൂടെ തന്നെയള്ള ആ അഈ ശരിായിട്ടാ ഞാൻ വിളിക്കാറേ
ആഹ ആയിക്കോട്ടോ
ശരി